ഉം ഞാന് വെറുതെ നിന്നോട് സംസാരിക്കാൻ വിളിച്ചതാ,
അയ് നമ്മ കണ്ടുമുട്ടിട്ട് ഒന്നിന്ന് ഏഴാം ക്ലാസ് വരെ പിന്നെ പത്ത്. പത്താം ക്ലാസ് ഡിവിഷൻ ചേഞ്ച് ആയെങ്കിലും നമ്മ സംസാരിചോണ്ടു
ആഹ സംസാരിച്ചണ്ട് വേ കല്യാണം കഴിഞ്ഞ ഏഷം ഒരാള് ഒരാ രാളിം കണ്ട് മുട്ടിയിട്ടെ ഇതുവരെ.
അതന്നെഅത് കഴിഞ്ഞിട്ട് ഇതുവരെകണ്ട. ഇത ഒന്നാം ക്ലാസ്സിലത് നമ്മുടെ ടീച്ചറിന്റെല്ലാം ഓർമ്മയില്ലേ ഒരു കുട്ടിയുള്ള ടീച്ചറും. ഹസീന ടീച്ചാറിന്റെതെല്ലാം ഓർമ്മ വരുന്നുണ്ട് എന്താ ഒരു സന്തോഷം.
ഗനല്ലേ വാഴ സിനിമെലെ
ആഹ അതെ വാഴ പിന്നെ ഞാന് കണ്ടിട്ട് അതന്നെ സീന ടീച്ചർ എത്ര മാറിന്നല്ലേ പണ്ട് വേർത്തിട്ടായിരുന്നു ഇപ്പൊ തടി. ചിട്ട് മുഖ എല്ലാം തടി വന്നി വേറെന്ന രീതിയിലാ മനസിലാവന്നില്ല. ടീച്ചർന്ന് വെച്ചിട്ട് അത് ഫാത്തിമ ഫ്രെണ്ടല്ലെ നമ്മളെ ഗ്രൂപ്പിലിട്ടത്.
ആഹ് ഫാത്തിമാണ് ഇട്ടത് ആഹ ആ. ആഹ് അപ്പ ആണ് ഇൻക്ക് മനസ്സിലായത് ഹസ്ബീന ടീച്ചറിന്റെ മകനാണല്ലെ
സുനിത ടീച്ചർ ആങ്കിലും എന്നെ ഇഷ്ടായിരുന്നു എന്നെയാണ് എല്ലാത്തിനും വിളിക്കാറും ശമിക്കാറും അതെല്ലാം നിനക്ക് ഓർമ്മയില്ലേ.
അതെനക്ക് ഓർമ്മയുണ്ട് സുനീത ടീച്ചർ അല്ലെ. ആഹ് കൊറച്ച് ബ്ലാക്ക് സൈറ്റ്ണ്ട് ആ ആഹ് ടീച്ചറാ എനിക്ക് ഓർമ്മഇണ്ടയി
ആ എല്ലും ഓർമ്മണ്ടല്ലോ അതുമതി.
ആഹ ഓർമ്മല്ല ഒന്നിച്ച് പഠിച്ചതലേ അപ്പോ പിന്നെ ഓർമ്മയില്ലാതെ ആ അതല്ലേ ആഹ അത് അതെന്താ അങ്ങനെ ആ ദേഷ്യം കൂടുതലുംനമ്മീ വേണ്ടിക്ക് കാട്ടിക്കുന്നത് എന്ത ആഹ ആഹ് രാജ ടീച്ചറിനൊക്കെ നല്ല
അവളടെ പ്രശ്നം നിനക്ക്റിയല്ല ഞാൻ ഒച്ചക്ക് ക്ലാസ്സിൽ വരാൻ വൈദ്യര്പിന്നെ പുറത്തിട്ടതും അങ്ങനെ പ്രശ്ന യത് മതിയാക്കിയതും പിന്നെ മഹേഷ് മാഷ് വന്നതും
ആ ആ അറിയറിയാ എല്ലാറമ്മ ആ സാറ് ആ സാറ് രണ്ട വർഷേ ഉണ്ടായിട്ടു പിന്നെ മാറി അല്ലേ രഞ്ജിത്ത് മാഷ് മരിച്ചു പോയില്ലേ.
രഞ്ജിത്ത് മാഷ് മരണപ്പെട്ടു ബോംബു ഭോഷണം ഉണ്ടല്ലേ ഇപ്പഴും ഉണ്ടല്ലേ വേറെ പഠിപ്പിക്കാൻ
സ്കൂളന്ന് ആ് ആ കുമ്പള സ്ക
മഴ ഉണ്ടായിരുന്നു പാട്ടുപാടും തമാശകളും കളിയും നല്ല ആ കൊടിയ്മജീവിതം നല്ലതായിരുന്നു.
ആ മനോജ് മാഷിന്ന് നിങ്ങളെ ക്ലാസ് ടീച്ചർല്ലേ ഞങ്ങളെ മാഷി ല്ലായിരുന്നു
അത അതെ അതെ ആഹ മനസ് മസ പിന്നെ ഹൈസ്കൂളിൽ എത്തിട്ടാകുമ്പോ നമുക്ക് അനിക്ക് മറ്റേ ആ മാഷായിരുന്നു
ആഹ് ആഹ മാഷിമരണപ്പെട്ടു അതന്നത് നിങ്ങക്ക് മലയാളത്തിലായിരുന്നല്ലേ
ആ മലയാസ അത് ടി വിന്റെ രോഗം നല്ലോണം മൂർത്തിച്ചല്ലോ അങ്ങനെ മരണപ്പെട്ടതന്ന് പറയുന്ന
ആഹ അങ്ങനെതന്നെയാ
പക്ഷെ എത്ര മാറിന്നറിയോ നല്ല സ്നമായിരുന്നു നല്ല ഗിഫ്റ്റ് എല്ലാം കൊണ്ടു പോയിരുന്നു. അപ്പം നീ ടി വിഷം ചേഞ്ച്യാലും ഞങ്ങ കാണാറുണ്ടായിരുന്നല്ലോന്നോ. ആശ നഞമ്മളെ തീ ആഷാണ് ആഷ എന്റെ പസിില് ചേഞ്ച് ആ ഫ്രണ്ട് തന്ന
ആ ആ ആയിഷ വിളിക്കാറുണ്ട് ആ ആയിഷ എിക്കും വിളിക്കാറുണ്ട്. ആയിഷ അന്റെ ആ
പിന്നെ അമ്മ ഹരിഫാന്ന് പറിയുന്ന ഓക്ക് സ്റ്റാറ്റസ് ഇട്ടാല്ല ചോദിക്കാറുണ്ട് എന്ത് സ്റ്റാറ്റസ ആണ് ആയരത്താണന്നുവല്ലോ
അതെയ
അതക്കെ കാണാറുണ്ട് പിന്നെ പിന്നെ ഒരു കല്യാണ ന്റെ എന്തെങ്കും കണ്ടാലും എന്നാ ചോയ്ക്ക ഇത് ആരാണ് എന്താണ് ആ ബന്ധ ബന്ധുവാണോ അല്ല അപ്പ പറയും ഫ്രണ്ട് ആണോ എന്നെല്ലാം പറയും.
അവളെൻറെ ബന്ധോ ഇതെ പിന്നെ എൻറെ ഉറ്റ സുഹൃത്തോ ഇതെ
ഇ അവൾ ഒരേ പോലെല്ലേ ഉള്ളത് അ ഒരു ഒരു ഉമമായുടെ മക്കളെ പോലെയാണ്ത്
ഞങ്ങള് രണ്ടു പേര ഒരു ബേക്കറിൽ ചെന്നിട്ടാുമ്പോ അവിടുത്തെ മാനേജർ അവര് എന്ന നിങ്ങളോട് ഒരു ദിവസം ചോതിങ്ങര ഉണ്ട് ഇരട്ട കുട്ടികളാണ് എന്നന്ന് കാണുമ്പോ രണ്ടാളും ഒരേ പോലെണ്ട്
അതി രണ്ടും ഫലം കെട്ടുന്ന ഓരഇട്ടിട്ടാണ് അവള അതേ രീതിയിൽ കെട്ട ട്ടും നീ പോ നേരെ പോത്തിരിട്ടാൽ അതേപോലെ അവളും കെട്ടു അവടെ അർത്ഥമല്ലാന്ന് ആരും പറയില്ല. അങ്ങനെയാണ് പിന്നെ നിങ്ങ നടക്കണത ഒന്നിച്ചിട്ട് ക്ലാസ് ഡിവിഷൻ ചേഞ്ച്ന്ന് വെച്ചാല് ഒന്നിച്ചിട്ടല്ല പോവാറും വരാനും.
ആല്ലില്ലെ ഞങ്ങ ഒരു ദിവസം കണ്ടില്ലെങ്കിൽല്ലേ വൈകുന്നേരം സ്കൂൾ വിടുമ്പോല്ലേ അന്ന് കാത്തിരുന്നിട്ട് കാണും അല്ലെങ്കിൽ ഉച്ചക്ക് നമ്മുക്ക് ഇത് ചോറ് വയ്ക്കാനുള്ള സമയംല്ലേ
പക്ഷെ കൊടിയന്നല്ല ഉണ്ടാവക്പോ അന്ന നിനക്ക് നല്ല ഭയയിരുന്നു. എന്നട മിണ്ടില്ലായിരുന്നോ പിന്നെ പിന്നെയാണ് നിക്ക് എന്നന്നെ നല്ല ഇത് വന്നത് പേടി പോയതും.
ഇത്ര അടുപ്പം ഉണ്ടായില്ലല്ലോ നമ്മക്ക് നമ്മ അങ്ങനെ അടുപ്പുണ്ടായിന്ന.
നല്ല സ്നേഹത്തിലാ അങ്ങനെ കൊറേസം വിളിക്കാതിരുന്നപ്പോ നല്ല വെ ഷമായിരുന്നു
അതയാ ഉം അങ്ങനെക്ക വിളിക്കാനൊന്നും പറ്റുന്നില്ല കു കുട്ടിയോളം കാര്യാട്ട് തിരക്കില്ലന്ന. സ്കൂളിലായക്കനെ മം ആഹ് വല്യ കുടുംബല്ല അപ്പൊ എല്ലാ എല്ലാം റെഡിയ ആ ക്കണം അപ്പൊ കൊറച്ച തിരിക്കില്ല തന്നാണ് അപ്പൊ സമയം കിട്ടുന്നില്ല വിളിക്കാന പിന്നെ പ്രീ
കുട്ടികൾ വരുമ്പോ ചോറെല്ലാം ഉണ്ടാ ക്കി വക്കണം.
ആഹ് അതെ പിന്നെ തിരക്ക ഒഴിയുന്ന സമയം ആഹ് തെ രക്ക് സമയം ഇവരെല്ലാം ഉറങ്ങിട്ടാകുമ്പോ ഈ സമയത്ത്ല്ലായിരിക്ക.
ല്ല ഇന്ന് രാത്രിയും ഇല്ല നാളെ മദ്രസവും ഇല്ല ഒരു തങ്ങ മരണപ്പെട്ടല്ലേ.
ആ അതെ അതെ ഇന്ന് മദ്രസ ഉണ്ടായിരുന്നില്ല അവർക്ക് ആഹ് ആഹ് നാളെയല്ല ആഹ് ആഹ് അതെയാ ആഹ്
മറ്റേ കാസർഗോട് ഖാള്ളി ആയിരുന്നല്ലേ മങ്ങലേരം മങ്ങലേരം. മാംഗ്ലൂർ അവിടത്തഖാളളി ആയിരുന്നു മം
പിന്നെ
ആഹ് ആ ഖാളളി ആയിരുന്നു ഇവിടെ.
ആഹ് ആഹ് പിന്നെ നിങ്ങളെ വീട് പണിയല്ലല്ലേ എടെ എത്തി
പണിയെല്ലാം കഴിഞ്ഞു ഇപ്പോ ആഹ കംപ്ലീറ്റ് ആയി അത് ആഹ് അതൊക്കെ പിന്നയിപ്പോ ഞങ്ങ മാറന്നല്ലേ വീട് വിറ്റല്ലോ ഞാന ഇപ്പോ അനിയന്റെ വീട്ടിലാ പോന്ന അതൊക്കെ ഒത്രായി വരുന്നുള്ളൂ കൊറേലക്കയി യൂ ഓരോ നാള ഇങ്ങനെ ഓരോന്ന് വീട്ടിൽ കേറി മൂന്ന് ഇച്ചാമാർ വീട് കേ ട്ടി രണ്ടാ ഫസ്റ്റ്ത്താറ് കുടിയായി ഇപ്പ രണ്ടാമത്തെ കുടിയവാന ഉണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട് നാലാമത്തെ ഇച്ച സ്ഥലം മേടിച്ചു
അതെയാ
ആഹ് അത് കെട്ടും എനിക്കും ആഗ്രഹംഉണ്ട് കെട്ടണം സ്വന്തയിട്ട് ഇരിക്കണം ഒരു കല്യാണം കഴിക്കണം അങ്ങനൊക്കെുണ്ട്.
ഇപ്പോ എല്ലാർക്കും ഒരാഗ്രഹം തന്നെ ഒരു വീട്വേണംന്ന്. നല്ലൊരു സ്ഥലത്ത് നല്ലൊരു വീട് വേണം എന്തേ
ഇതൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ പെട്ടെന്ന് വേറെ വിവാഹം കഴിക്കായിരുന്നുന്ന്
അതെയ ആഹ്പെട്ടെന്ന് നോക്ക്
ഇല്ലെഹ്
പെട്ടെന്ന് ഒരു കല്യാണങ്ങൾക്ക ഉം നല്ലൊരു നോക്കീട്ടെന്നെ അന്വേഷിച്ചിട്ട് പോയാ മതിയേട്ടാ മുമ്പത്തെ പോലെ എന്താ പെട്ട് പോകരുത്
അതെ ഒതേയല്ലേ പക്ഷേല്ലെ പത്ത് കഴിഞ്ഞിട്ട് അന്റെ ഇത്ത കൊറേ പറഞ്ഞതാ രണ്ടാമത്തെ ഇത്ത പഠിക്കി പഠിക്കി പക്ഷെ അപ്പ അറിഞ്ഞില്ല ഇപ്പളാ അയ്ന്റെ വെല അറിയുന്നത്.
അതെ അന്ന് പഠിച്ചിരുന്നെങ്കില് രക്ഷപ്പെെട്ട പെടായിരുന്നില്ലെ
ഞാൻപത്ത് കഴിഞ്ഞ് മതിയാക്ക് നീ നല്ല പഠിച്ചല്ലേ
ആ ഞാൻ നല്ല പഠിച്ച്പക്ഷെ പഠിച്ചിട്ട് എന്താ. കാര്യം ആ പഠിച്ചിട്ട് ഒരു കാര്യ ഇല്ല
ആ ഭർത്താവ് അയക്കുന്നില്ലലെ ജോലിക്ക് അതാണ്.
ഇല്ല ഇല്ല എ പിന്നെ പോയാല് വി ടോന്നറീല ഉം ഇപ്പോ സമ്മയ്ക്കുന്നില്ല
ഉം മുമ്പത്തെ പോലല്ലല്ലേ നല്ല സ്നേഹം വന്നുന്നല്ലേ പറയുന്ന
ആ ഞാനു മുമ്പത്തെ പോലെ ഒന്നു അല്ല ഇപ്പൊ
അപ്പൊക്കെ ഹാപ്പി ആയിനുന്നെല്ലാ മനസ്സിലാവുന്നത്. പണ്ട് ന നീ പറ്ഞ്ഞ ടെൻഷൻല്ലായിരുന്നു സംസാരിക്കുമ്പോ പിന്നെ വെഷ്മായിരുന്നു അങ്ങനെ ആ റംല നേര്ത്തെ മെസ്സേജ് ഇട്ടിരുന്നു അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു പൂപ്പി എന്ത ഓൺലൈൻ ഇങ്ങക്ക് കേറിക്കൂടെ. നിൻക്ക് വാടക കൊടുക്കാനെല്ലാം ആവു അല്ലോ എന്നെല്ല പറഞ്ഞു അപ്പോ ഓക്കേ എന്നല്ല പറഞ്ഞിട്ടുണ്ട് കേറിയാ പിന്നെ നല്ലതായിരിക്കും എന്തായാലും വീട്ടിലിരുന്നിട്ട് ഒരു ജോലി നോക്കാലോ നല്ലതല്ലേ ഹിയ്യോ
തെരക്കഴിയുമ്പോ എല്ലാം ആ അതെ അതെ ആ സ്വന്തമായിട്ട് ഒരു ഇൻകം എന്തായാലും ഉം അതെ അതെ ഉം
നമ്മക്ക് മുന്നോട്ട് പോവാനുള്ളര് ഇത് ഉള്ളത് സമാധാനം ഉണ്ടാവും സന്തോഷോണ്ടാവും
ആഹ് ശരി അഹ് ഉ
എന്തായാലുഒരു തൊഴില് ചെയ്യണം
അതന്നെ
പിന്നെ നേരത്തെ ഞാരാവിലെ പോയിരുന്നു ഇത്താന്റകൂടെ കാസർഗോഡ്പോയിരുന്നു. കാസർഗോഡ്ഒ ഹോസ് പിറ്റലിലാ പോയത്. കാരവല്ല ഹോസ്പിറ്റൽപോയി നുള്ളിപ്പാടി
ആരെ കാണിക്കാന് പോയത്
പാത്തിൽ ബാധത്തിന്റേ ആ വാതത്തിതിന് ആയിട്ടു വേദന ബീക്കെല്ലാം വരും അതിനെ കാണിക്കാൻ പോയ അന്നിച്ച് ഡോക് ട്രർ ഫുള്ളിഗ്ലീഷാ സംസാരം പക്ഷെ അവിടെ ഒരു പിന്നൊരു ഡോക്ടർണ്ടാവും ആ ഡോക്ടറിന് പാക ആ ഡോക്ടർല്ലാം മലയാളം പറഞ്ഞരും അപ്പൊ ആ റെപ്പീറ്റ് എയ്തരും അതൊക്കെപ നെരും അന്നിട്ട് ഞങ്ങവന്നു ഹോട്ടലില് പോയി ബിരിയാണി കഴ് ചു അ പിന്നെ കൊറ്ച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ടൗണില് കറങ്ങി അങ്ങനൊക്കെ കറങ്ങീട്ട് പിന്നെ അബിൽ മിൽക്ക് കഴിച്ചു.
കറങ്ങാൻ പോവാനല്ലാം ഇഷ്ട്വാണ്ന്ന് തോന്ന അല്ലെ
ആഹ് അതെ വീട്ടില് വെറുതെ ഇരി ക്കണ്ടലൊ മൂടി പൊതച്ച് അയിന് നല്ലത് പുറത്തറങ്ങി നടക്കാലോ ഇനി എന്തിനാ കൂട്ടിലിട്ടിട്ട് വളര്ണ് ഇതുവരെ കഴിഞ്ഞു ഇനി കിളീനെ പോലെ പാറി നടക്കണം
ആഹ്
അത ആഗ്രഹം
ആഹ് ഇനി പാറി നടന്നു
പ്പപാറി നടന്ന് ജീവിക്ക അതല്ലേ നല്ലത് ഇ മുന്നോട്ട് അങ്ങനെ പോണോന്ന് ആഗ്രഹം അല്ല മുന്നേ എനിക്ക് പോന്നത് ഇഷ്ടല്ലായിര്ന്ന് ഇങ്ങനെ അ ആഹ് ഉം ഇങ്ങനെ പള്ളില്ലാം സന്ദർശിക്കാരുന്നു അങ്ങനെ ആരുന്നു ആഗ്രഹം പക്ഷെ ഇപ്പണെങ്കില് ബീച്ചില് അങ്ങനെക്കെ പോകൻ ആഗ്രഹം
ഈ ബേക്കൽ ബേക്കൽ ഫോട്ടി ബീച്ചിലൊക്കെ വരാറില്ലേ അതൊക്കെ എൻറെ എന്റെ വീടിന്റെ അട്താണ് പള്ളിക്കര വേക്കൽ ബീച്ച് ആഹ്
ഉം ആഹ് ഇക്കു അടുത്തന്നെ നടന്നിട്ടപ്പങ്ങ് സ്ഥലയിര്ന്നോ
അതയ ആ നല്ല രസൊണ്ട് അവിടെ കാഴ്ച കാണാന് കെഎത്രയോ ആൾകാരവരുന്ന് അതെയാ ആഹ് ആടെ നല്ല രസണ്ടല്ലേ
ആഹ് നല്ല ടിപ്പ് സുൽത്താൻ കോത്തയാണ് നല്ലത്
അതെയാ ആഹ് അവിടെ ഞാപോയിട്ടില്ല ഇത്ര അടുത്തായിട്ടും ഞാന് അവിടെ പോയിട്ടില്ല
പിന്നെ നല്ല സുഖം
ഉം ഉം
വീച്ചന് ബൈന്നേര എന്നും പോയിത്ത ലെകൂടെ ഇത്താ തന മോളും ഞങ്ങ റീൽസല്ലടുത്ത് ഏഹ് കളിക്കും എന്റെവർത്താവിന് എന്റെ മുഖം മറ്റുള്ളർ കാണുന്നത് ഇഷ് ഇല്ല സ്റ്റികറേല്ലൊ ഒട്ടിക്കു
ആഹ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതാത പയമല്ലേ?
ആഹ് അവളിടുന്ന ഇൻസ്റ്റാഗ്രാമില് ഇടും പിന്നെ മുൻപ് ഇങ്ങനെ ഇണ്ടായല്ലോ ടിക് ടോക്ക്ന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം ഇട്ടൊണ്ടിണ്ടായിന്ന ആഹ് അങ്ങനെ കുട്ടെ ഇപ്പൊ നിരോധിച്ചതന്നെ അങ്ങനക്കെ ഇടും എന്റെ ഫോട്ടോത്തിന്റെ മുഖം മാത്ര ത്ര കാണില്ല ങ്ങൾത് കാണും ഉം പിന്നെ താ സൺ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന ഇങ്ങനെ ഓരോന്ന് ടോപ്പിക് ഇടും അതില് അതേപോലെ അങ്ങ് ഇങ്ങൊന്നായിട്ട് സംസാരിക്കും.
അതെയ ആഹ് ഇന്ന് കൊറെ പേര് വിളിച്ചാ ഇന്ന് കൊറെ